ഹലോ
ഉം
ഹലോ കേൾക്കുന്നില്ലേ
ആഹ്
ഉം എന്തൊക്കെയൻ്റെ വിശേഷം കൊറെ കാലായല്ലോ വിളിച്ചിട്ട്
മ്മ് എന്ത ആ കൊയ്പ്പല്ല സുഖാണ് അവിടെ കാലാവസ്ഥ എങ്ങനെ ഇവിടെ നല്ല ഭയങ്കര മഴ ഇടിം മഴക്കേൺ
ആ ശരിയാണ് ഇവടിം ണ്ട് അതോണ്ടേക്കാരം ചെല്പോ റേഞ്ചിന്റെ പ്രോബ്ലംസ് ഒക്കെ ണ്ട് ചെറുതായിട്ട്
മ്മ് ഇവടിം നല്ല പ്രോബ്ലം റെയ്ഞ്ചിന്റെ നല്ല കാറ്റ് കാറ്റും മഴേം ഒക്കെ ആയതൊണ്ടാ തോന്ന്ണു
ആ ജൂൺ ജൂലൈ മാസൊക്കെല്ലേ അപ്പൊ നല്ല മഴ സാധ്യതണ്ടപ്പോ ഇന്ന് ഉച്ചവരെ വല്ലാണ്ട് കൊഴപ്പണ്ടായിരുന്നില്ല വെയിലായിര്ന്നു ഇപ്പ ഇനിപ്പോ മഴക്ക് സാധ്യതണ്ടെന്നാ തോന്ന ആകെ കാർമേഘക്കെ മൂടീട്ടുളള ടൈം ആണ്
മ്മ് മഴ പെയ്യയാണെങ്കിൽ അങ്ങനെ നല്ല മഴയായ്ര്ക്കും
മ്മ് പക്ഷെ ഈ ഇപ്രാവശ്യംന്ന് പറഞ്ഞാൽ പ്രളയം അങ്ങനത്തെ വലിയ ദുരന്തൊന്നും കേൾക്കാൻ സാധിച്ചിട്ടില്ലല്ലേ റെഡ് അലേർട്ട് യെല്ലോ അലേർട്ട് എന്ന് പറഞ്ഞ ഓരോ സാധ്യത ഉണ്ട്ന്ന് പറഞ്ഞ് വാ ഇതീൽ കാണാന്നല്ലാണ്ട് വലുതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ല്ല
മ്മ് അതിനൊക്കെ സമയാവ്ണൊള്ളൂ ഇത് ഇപ്പോ ജൂൺ ആായിട്ടല്ലേള്ളൂ ഒരു ജൂലൈ ആഗസ്റ്റിലൊക്കെല്ലേ നമ്മള രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയോ ചൂരൽ മഴത്തെ ചൂരൽ മല
മ്മ് അതെ വയനാട്ടിലെ ഏ ഭയങ്കര കഷ്ടപ്പട്ടു ഏ അതൊക്കെ നമ്മള വാർത്ത ത് നമ്മള് ശെർക്ക് അനുഭവച്ച് അറിഞ്ഞിട്ടില്ല എന്നിട്ട് പോലും നമുക്ക് എത്രത്തോളം സങ്കടാലേ അതൊക്കെ കേക്ക്
പിന്നെന്താ അതൊക്കെന്ത് സംഭവേനു രാ രാത്രി സാധാ നമ്മ ഉറങ്ങന്നപോലെ ഉറങ്ങി നേരം നോക്കുമ്പോ ആ ഒരു സ്ഥലം തന്നെ ഇല്ലാതെ ആവാുകന്നൊക്കെ പറഞ്ഞാ നമുക്ക് ആലോചിക്കാൻ കഴിയാത്തൊര അവസ്ഥയല്ലേ നമ്മളയൽവാസികള് കുടുംബക്കാര് ഒ പോയീന്ന്ളളരവസ്ഥ
ആ ഒരാളുടെ റീലെന്തോ ക കണ്ടീന്ന്ലേ റീലെന്തോ കണ്ടീന്ന്ലേ ഒരു പ്രവാസി നാട് ലേക്ക് വന്നപ്പോ വീടും വീട്ടീല്ലോരും മൊത്തായാൾ ശരിക്കും ഒറ്റപ്പെട്ട അവസ്ഥൊക്കെ സിലും മറ്റൊക്കെ കണ്ടീർന്നല്ലോലേ അത് കാണുമ്പോതന്നെ
അതൊന്നും സഹിക്കാൻ പറ്റൂലല്ലോ നമ്മൾ നാട്ടിന്ന് വരുമ്പോ വീട്ട്ത്തെ ഭാര്യേം മക്കളും ഉമ്മ ഉപ്പ അനിയൻ ഭാര്യ എല്ലാരും പോയൊരവസ്ഥാ വീടൂല്ല
മ്മ് അവര് ശെരിക്ക് അവരുടെ കുടുംബത്തിന് വേണ്ടീട്ട് എന്താപ്പ അവർക്ക് നേരേക്ക് ജീവിക്കാൻ വേണ്ടിട്ട് ട്ടാണ് അയാൾ എന്താപ്പോ എന്താപ്പോ പ്രവാസിയായിട്ട് കഷ്ടപ്പെട്ട് അവിടെുന്നുണ്ട് ആ കഷ്ടപ്പാട മൊത്തം സഹച്ച് നാട്ടിലേക്ക് വരുമ്പോുള്ള അവസ്ഥ ഒറ്റോന്നിനന് ജീവന് ജീവനായിട്ട് ശരീരം പോലും ശെരിക്ക് ഓരോരുത്തർടെ കാണാൻ പറ്റീട്ടില്ല ഇന്ന ആളെന്നന്ന് പോലും അറിയാത്ത രീതിയിലാണാ ദുരന്തണ്ടായിരിക്ക്ണത് പിന്നെ എന്താപ്പോ ഓരോ എന്താപ്പോ അവിടെത്തന്നെ മറവിയൊക്കെ ചെയ്തില്ലേ ഓരോ എന്താപ്പോ മതസ മത ത്തിന്റെ അനുസരി ച്ചുള്ള കർമ്മങ്ങളും മറ്റൊക്കെ ചെയ്ത് എത്രയോ ആൾക്കാരുടെ ജീവി ഇവനാ അന്ന് പോയത്
ഉം എത്രങ്ങാനും ആൾക്കാര മഴ അധികം പെയ്യുമ്പോ അതൊക്കെ ഓർമ്മ വരിക നിക്കാത മഴ പെയ്യുമ്പളും എടുക്കുമ്പെളൊക്കെ ആ ഒരു വയനാട് ദുരന്തൊക്കെയാണ് പെട്ടെന്ന് മനസ്സ്ക്ക് വരുള്ളു
ഇപ്പഴും തന്നെ ഏഹ് ആഹ് റീൽസിലും തന്നെ വയനാട് ഇങ്ങനെ ഓരോന്ന് വയനാട് സന്ദർശിക്ക്ണോല് എന്തായ്ലും ചൂര്യൽമല സന്ദർശിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോ തന്നെ അത് ശരിക്കും നമ്മള് കണ്ട്ട്ടില്ല പക്ഷെ ഞാനൊന്നും കണ്ട്ട്ടില്ല പക്ഷെ ഫോട്ടോല് കാണുമ്പോ തന്നെ നമുക്ക് എത് ത്തോളഎടങ്ങാറാ കാരണം ഓരോ വീട് ഇങ്ങനെ കാണണം അവര് എന്താ വീട്ടിലില്ല മഞ്ഞപ്പൊടി മഞ്ഞപൊടി മൊളപൊടി സാധനങ്ങളൊക്കെ മാറാല കെട്ടി അതേപോലെ അട്ക്കി വെച്ച പോലെ ഏഹ് വീടിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞ് പോയിട്ട്ള്ളആ സ് സാധനങ്ങള് ക്കാരണം പിറ്റെസം ജോലിക് ക്ക് പോണാല് സ്കൂൾക്ക് കുട്ട് കുട്ട്യാളാണങ്കി സ്കൂള്ക്ക് പോണംന്ന് പറഞ്ഞ് എന്താപ്പ സന്തോഷ ത്തോടെ നേരം പുലരാൻ വേണ്ടി കടന്നുറങ്ങിയവര് ഏഹ് കാണുന്ന നേരെ എന്താപ്പോ മരണത്തിലേക്ക് പോവാചെയ് ത് ഒര് ഒര് അതായത് പെട്ടെന്ന് മഴവെള്ളം മറ്റൊ ഒക്ക വന്നിട്ട് ദുരന്തണ്ടാവാ ചെയ്തെ ഓൽക്കൊരു മുന്നറിയിപ്പ് പോലും കിട്ടീലലേ
പിന്നെ എന്താ ഒറങ്ങ്ണപോലെ ഉറങ്ങി നേരം വെളുത്ത് നീച്ച്നോക്കുമ്പോ അവര് ഞമ്മളെത്ര അധ്വാനിച്ചിട്ടാണ് ഒരു വീടൊക്കെ കയറ്റ്ണത് എത്രേ ദിവസ്ത്തെ ഉം മാ കൊൽ വർഷങ്ങളോട് ദേ അധ്വാനത്തിന്റെ കഷ്ടപ്പാടാണ് ഒരു വീടൊക്കെ അങ്ങനെ നമ്മള് വിചാരിച്ച പോലെ സ്വന്തായ് വീടൊക്കെ കയറ്റി അതില് നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ദുരന്തത്തിലാ വീടൊക്കെ ഇല്ലാതായി പോകുകാന്നൊക്കെ പറയുമ്പോ അയില് ബാ ഗൾഫിലുള്ള ബാപ് പ്രവാസികള്ടെ ഗൾഫിലെ പ്രവാസികളൊക്കെ വീടും വീട്ടാരും ഒക്കെ പോയിന്നൊക്കെ അറിയുമ്പത്തൊക്കെ സങ്കടം അതൊന്നും ഒരിക്കലും അല്ല കാരണം ഒപ്പം കളിച്ച കുട്ടികളൊക്കെ അത് ചെലേ വീടുകൾക്കൊക്കെ പകുതി വരെ കേടു പറ്റിട്ടുണ്ട്
പിന്ന പ്ര പിന്നെ വേറൊരു കാര്യം പറയാനാണെങ്കി ഏതൊരു ചെ പ്രായായ അമ് മ്മ ഒരു കുഞ്ഞു എന്താ അതായത് പേരക്കുട്ടിനൊക്കെ കൂട്ടിയവര് ആന അതിന് എന്താ കെടന്നുറങ്ങാ സ്ഥലം കൊടുത്തു അയ്ന്റെ അടീലാ അത്രയും ആ ആ മൃഗത്തിന് പോലും അയ്ന്റെ ഭയാനക സ സഹിക്കാൻ പറ്റില്ല പ്രെ കാര്ണം പ്രകൃതിക്ക് വരുന്ന മുമ്പ് നമ്മള് മനുഷ്യനേക്കായിം മുമ്പൊക്കെ കണക്കൂട്ടാൻ പറ്റുന്നതാണ് ഈ മൃഗങ്ങൾക്കൊക്കെലേ
ഉം പിന്നെ എന്താ എന്നൊക്കെ നല്ല ഫോൺ രണ്ടായിരത്തിപതിനെട്ട് ദുരന്തത്തിലൊക്കെ ഈ മലയോരം സ്ഥലങ്ങളിലൊക്കെ നിലവരൊക്കെ നമ്മള് ഈ അടുത്ത സ്കൂളിലൊക്കെ കൊടുന്ന് താമസിച്ചിരുന്നല്ലോ ഇവിടെ ങ്ങട്ത്തുള്ള ഒരു സ്കൂളുണ്ട് ഞാൻ പഠിച്ചിന്ന് അവിടെക്കെ ഇങ്ങനെ എന്താ അവിടുത്തെ ഇൻക് ആൾക്കാരെ കൊണ്ട് മലന്റെ അടി താമസിക്കണോലെ കൊടുന്നിട്ട് ഈ ഇവിടെ അപകടം ഇണ്ടാകും ന്നുള്ളൊരു ആഹ് ക്യാമ്പുകളിലൊക്കെ നമസ് അവിടെ അപകടം ഇണ്ടാവാനുള്ള സാധ്യത കൂടുതലായതോണ്ടൊക്കെ അടുത്ത് വരെ അപകടം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിന്റെ അടുത്ത് താമസിക്കുണോരൊക്കെ ഇങ്ങനെ ക്യാമ്പില് കൊണ്ടോയിട് കൊ കൊണ്ടോയി താമസിപിക് ക്കും അവർക്ക് വേണ്ട ഭക്ഷണം സാധനങ്ങളെല്ലാം നമ്മള് സഹായിക്കും അന്ന് ഇങ്ങനെ അതുപോലെ വിട് ഞങ്ങളെ വിട് അ അടുത്തൂന്ന്ത്ര വലിയ പ്രശ്നല്ല കുറച്ച് വി ക്കണ്ടായിരുന്നത് അവിടൊക്കെന്നെ അപകട സാധ്യതയല്ല ഇതേപോലെ ക്യാമ്പക്കൊക്കെ നമ്മളെങ്ങോട്ട കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് ഡ്രെസ്സായിട്ടും ഭക്ഷണങ്ങളായിട്ടും എന്നിട്ട് ചെയ്യാം ഞമ്മളെകൊണ്ട് എന്താ കഴിയ കഴിയാലെങ് ഞങ്ങൾ ചെയ്തിരുന്നു ഇവിടുന്ന് അങ്ങനെ കുറച്ച് ആൾക്കാര് അയിനായ് റ്റ് മുൻകു മുൻകൂട്ടി എറങ്ങി എന്നിട്ട് അവർക്ക് അയിനേ കുട്ടികൾക്ക് ക്കുള്ള ഫുഡ് വലിയവര് പിന്നെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ച് ഞമ്മള് എന്താ ഹ് വിശപ്പടക്കും കുട്ടികള്ന്നൊക്കെ പറഞ്ഞ അവർക്കൊന്നും അരി ഏ അല്ല അവര അവരാ കഴിക്കുന്ന ഭക്ഷണങ്ങളല്ലേ ചെറിയ കുട്ടികൾക്കൊക്കെ കുറുക്കൊക്കെ അല്ലേ വേണ്ടേര പിന്നെയൊക്കെ നല്ല ബുദ്ധിമുട്ടെക്കാരം കുട്ടികൾകൊക്കെ അങ്ങനൊക്കെ ഇവിട്ന്ന് കൊടുത്തിരുന്നു
അതെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേപോലെ എന്റെ വീടിന്റെ അടുത്തൊന്ന് വലിയ പ്രശ്നംകാര്യ ഉണ്ടായിരുന്നില്ല പക്ഷേ ഓരോർ പ്പൊ നമ്മളിങ്ങനെ കാണും കെ ക്കും ചെയ്യും കുറേ ദിവസം സ്കൂളൊക്കെ അടച്ചിട്ടേരുന്നു അന്ന് എന്താപ്പൊ അത്രേം നമ്മള് ബുദ്ധിമുട്ടിരുന്നു അതായത് എത്രയോ ഹ് എന്ത സ്വപ്നായിട്ട് ഓരോരുത്തർ വീട് സ്വപ്നം ഹ് കണ്ട് കണ്ട് കണ്ട് ഇപ്പൊ വീട് പുതിയതായിട്ട് കെയറ്റിട്ടപ്പോലും ആ വീട്ടിലൊന്ന് താമസിക്കാൻ അപ്പത്തിന് എന്തപ്പൊ താമസിക്കാൻ കഴിയാതെ അപ്പത്തിന് എന്തപ്പൊ മഴവെള്ളം മറ്റൊന്ന് വന്ന് അത് ഒളിച്ചു പോയി പിന്നെ ഒ ഒരുപാട് പേർക്ക് വീട് നഷ്ടപ്പെട്ടിരുന്നു അത് അതുപോലെ വീട്ടു സാധനങ്ങളൊക്കെ ഒഴുകി ചെലേർക് ജീവം മാത്രേ കിട്ടുയൊള്ളു കാരണം അവർ ജീവിച്ച പ്രദേശം മൊത്ത ആകെ വെള്ളത്തിലായി പോയി ഹ് പിന്നെ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ക്യാമ്പുകളും മറ്റ് സ്കൂലും ക്യാ ആ സ്കൂളലും മ റ്റയ്ക്ക് ക്യാമ്പ് കാരണം അവർക്ക് എന്താപ്പോ ഒരു ഹ് അ ആ വാസ് വ്യവസ്ഥ മൊത്തം തകർന്ന താമസിക്കാൻ പോലൊരു വീടില്ല കാര്യങ്ങളില്ല അതുകൊണ്ട് ഇതേപോലെ ഒരുപാട് പേരുടെ സഹായങ്ങൾ സർക്കാരും മറ്റു ആയിട്ട് സഹായങ്ങൾ നൽകിയിരുന്നു അത് ആ ഇപ്പൾ നമ്മൾ മനുഷ്യർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായിക്കാൻ കഴിയുണു അവരങ്ങനെ അതിന് തരണം ചെയ്തു അങ്ങനെ പറയാച്ച ഞമ്മള് കേരളം അന്ന് മൊ ത്തം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ക് ഇപ്പോഴും ജീവിക്കാൻ പറ്റണത് കാരണം അത്രയും വലിയ ദുരന്തം ഇണ്ടായിട്ട് ഇപ്പ മൽ
വീട്ടിൽ എത്രങ്ങാനും ലക്ഷങ്ങള് വി വിലപിടിപ്പുള്ള സാധനങ്ങള് സോഫ സെറ്റ് കട് ട്ടില് കെടക്കാനൊക്കെ പറഞ്ഞ് എല്ലാ സാധനങ്ങളും വെള്ളത്തിലും ചളിയിലൊക്കെ മുങ്ങി പുതിയ വീട് കയറ്റ ഇത്ര ആൾക്കാർ അവരുടെ സങ്കടങ്ങൾ പറഞ്ഞിരുന്നുന്ന് അറിയോ പുടിയ പുതിയ വീട്ടക്ക് ഇരുന്നിട്ട് ഒരു മാസം രണ്ടു മാസം അത്രക്കെ ആയിട്ടുണ്ടാവുന്നുള്ളു അതൊക്കെ വെള്ളം കേയറി സാധനങ്ങളൊക്കെ നശിച്ച അവസ്ഥ അവർക്ക് കെടക്കാൻ ഒരിടല്ലാതിരിക്കുക ഈ ക്യാമ്പിൽ കൂടൊക്കെ പോയി നിക്ക നിക്കണ അവസ്ഥയിലൊക്കെ എന്നൊക്കെ നല്ലോ ജനങ്ങള് ബുദ്ധിമുട്ടിട്ടുണ്ട് ചെറിയ കുട്ടികളെയും കൊണ്ട് വയസ്സായ ആൾക്കാരെ കൊണ്ടൊക്കെ അധികം ബുദ്ധിമുട്ടുണ്ടായി
ശരി ശരിയാണ് പിന്നെ എന്താപ്പോ ഈ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് വലിയ പങ്ക് വയ്ച്ചുന്ന് പറയാം പിന്നെ ഈര രക്ഷാപ്രവർത്തകരും മറ്റുവൊക്കെ ഈ വയസ്സായോര് ലേം പിന്നീ ഗർഭിണികളേം കുട്ടികളൊക്കെ രക്ഷിക്കാനും വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അവര അവരുടെ ജീ ജീവൻ പോലും പണയം വെച്ചാണ്. മറ്റുള്ളവരുടെയൊക്കെ ജീവൻ നിലർത്തിയിരുന്നത് അ അങ്ങനെ കേരളം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുക കൊണ്ട് മാത്രമാണ്. നമുക്ക് ആ പ്രളയത്തെ അതിജീവിക്കാൻ പറ്റിയതന്ന് പിന്നെ ഓരോരു തരും സഹായം മാറ്റും കാരണം അവർ ഇങ്ങനെ ഓരോ അതായത് ഇപ്പ ക്യാമ്പുകൾക്ക് ഇന്ന ആൾക്ക് ഇത്രയും ഒക്കെ പറഞ്ഞിട്ട് ഓരോരോ വലിയ വലിയ എന്താ എമൗണ്ടും പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നു. ആൾക്കാര് അങ്ങനെ പരസ്പരം സഹായിച്ചതു കൊണ്ട് മാത്രമാണ്. അന്ന് അവര് പിന്നെയും അവര് ജീവിതത്തിലേക്ക് കടന്ന് വന്നത്
കടന്ന് വന്നത് പിന്നെ വീട്ടക്കുള്ള സഹായങ്ങളായിട്ടും ജോലിക്ക് പോകാൻ പറ്റാതിരുന്നിട്ട് അങ്ങനെ സാമ്പത്തിക സഹായങ്ങളും എല്ലാം നല്ല ജനങ്ങളെല്ലാവരും നല്ല ഒത്തൊരുമിച്ച് നിന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പ്രളയത്തെ ദുരന്തത്തെയൊക്കെ നമ്മള് തരണം ചെയ് മുന്നിക്ക് വന്നത് അങ്ങനെ എല്ലാവിധ സഹായങ്ങളും കഴിയുന്നവര് കഴിയുന്ന അപ്പുറം നറയണ പോലെ നമ്മള് സഹായിച്ചിട്ടുണ്ട്
പിന്നെ മഴക്കാലത്ത് വേറെ നമ്മള് പേടി ചിരിന്നൊരു സംഭവാണ് മു ലമുല്ലപ്പെരിയാർ ഡാമൊക്കെ അത് എപ്പോഴും പൊട്ടും പൊട്ടുന്ന് പേടിച്ച് പേടിച്ച് ച്ച് ജീവിക്കാൻ ഇപ്പ കേരളത്തില് ജനങ്ങള് മൊത്തം ഇപ്പൊ ഈ മഴക്കാലായ പ്രത്യേ ച്ച് നമ്മള് ഓർക്കു ചൂരൽമല പിന്നെ രണ്ടായിരത്തിപ്പ പൈയിനെട്ടിലെ പ്രളയ ക്കെ കാരണം ആ മഴക്കാലം വരുമ്പോൾ നമ്മൾ പേടിച്ച് പേടിച്ചാ ജീവി മഴക്കാലം നല്ലതാണെങ്കിൽ പോലെ വെള്ളം കിട്ടുന്ന കാലാണെങ്കിൽ പോലും ഇങ്ങനത്തെ ദുരന്തങ്ങളൊക്കെ വരുവരുതിട്ട് നമുക്ക് ശരി ക്കും പേടിയുണ്ട് കാരണം അതൊക്കെ മുന്നിൽ കാണുമ്പോ തൻ മുന്നിൽ കാണു ആഹ് ഇതി കാണ് കാണാനും നമുക്ക് ഇത്ര തോളം സങ്കടകരമായ ഒരു കാര്യം അതാലോയിക്കുമ്പോ തന്നെ. അപ്പൊ ഇനി ഇ ഇങ്ങനെ പ്രശ്നങ്ങൾ വരാ ഇരിക്കട്ടെ
മ് ഈ മഴക്കാലം ഇല്ലെങ്കി നമുക്ക് അടുത്ത പ്രാവശ്യക്ക് വെള്ളം ഉണ്ടാവൂല്ല പക്ഷെ മഴ ഓവറായി പെയ് മഴക്കാലം വരികാന്ന് പറയുമ്പോ തന്നെ ഇപ്പൊ ഒരു മനസ്സിക്ക്‌ ഒരു പേടിയാണ് കാണം ഓരോ വർഷത്തിലും നമ്മുക്ക് ഓരോ ഓരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ മഴ കാലത്തയതുകൊണ്ട് പക്ഷേ മഴ ഇല്ലെങ്കിൽ പിന്നെ നമ്മക്ക് വെള്ളോ ഇല്ല
അതെ മഴ ഓവറായാലും പ്രശ്നാന്നാ മഴ ഇല്ലാതെ ഇല്ലാണ്ടായാലും പ്രശ്നാണ് എന്നാ ഞാൻ ഇതിനെ കുറിച്ച് പിന്നീട് സംസാരിക്ക കെട്ടൊ ഞാൻ വിളിക്കണ്ട്
ആയിക്കോട്ടെ ആ ശരി